ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ
ഇങ്ങട്ട് കേൾക്ക്ണ്ട്
ആ
ആ എന്താ വർത്താനം
ആ അങ്ങനെ പോകുന്നു
മ് ജോലി ഒക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു ഞാൻ ഞാൻ എൻറെ വീട്ടിൽ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുല്ല
സ്വാഭാവികയിട്ട് അങ്ങനെയാണല്ലോ
പിന്നെ എന്താ
കൂള് ഇല്ലാത്തോണ്ട് രണ്ടീസം
അല്ല ഞാനിപ്പോ ഏ മാർച്ചില് വന്നാണേ ഞാൻ ഇവിടെ സ്ഥിരം ഇവിടെ നിക്കുവ ഈ വർഷം
ആ ശെരി അപ്പെന്തേ ഹസ്ബന്റ് ഇവിടെല്ല
ഹസ്ബന്റ് ചെറിയൊരു ഫാമിലി ഇഷ്യു ഭർത്താവ് മദ്യപാനം
ആ ശരി ആ അതിന്റെ
കുറച്ച് ആ ഹസ്ബൻറ് ഹോസ്പിറ്റലായിരുന്നേ
ആ ആ
ദ്യപാനം നിർത്തുന്ന
ആ
ഓവറായിട്ട്
എവിടെ ഹോസ്പിറ്റലാ യിരുന്നു
കട്ടിപ്പാറാന്നൊരു സ്ഥല
ഏ ആ ശരി ആ എന്നിട്ടെന്തായി ട്രീറ്റ്മെന്റ്
അത് കയിഞ്ഞ് ഇപ്പ വീട്ടിലെത്തിന്ന് കേട്ടു പക്ഷെ ഇനി ടി സി വാങ്ങാനൊന്നും പറ്റൂലല്ലോ കുഞ്ഞ മക്കളിത് കുഞ്ഞു മക്കളു ണ്ടേ അപ്പൊ അടുത്ത വർഷം ചെ അങ്ങോട്ട് പോവാന്നുള്ള പ്ലാനാണുള്ളെ
ആ ആ ഹസ്ബന്റിന്റെ അടുത്ത്ക്കൊ
ആ അതെ
ആ അപ്പൊ ശെരിയായോ ഓക്കെ ആയോ ആള്
ആ തോന്നുന്നു
ഉം വിളിക്കാൻ കോണ്ടക്റ്റില്ല
ആ വിളിക്കലുണ്ട് ഒരു പ്രാ ഒരുതരരം പ്രാ ന്ത് പോലെ ആയിരുന്നേ
എത്ര മക്കളുണ്ട്
മക്കള് മൂന്ന്
ആ ശരി വല്യോന് ആ ഹൗസ് വൈഫാ ജോലിയൊന്നില്ല പിന്നെ മൂന്ന് മക്കൾ മൂന്ന് മക്കളുണ്ട് എങ്ങനെ വെല്ലൂട്ടി എത്രേല്ല
ചെ ചെ അതെ എ നാല്
വലുതു നാലിലോ
അല്ല നാലല്ല മൂന്ന് മക്കളാണ് പിന്നെ വലുതിനെ ഒമ്പയ്സ് ണ്ട് രണ്ടാമത്തേനെ രണ്ടാ ത്തിന് ഏഴ് വയസ്സ് ചോട്ടക്ക് പിന്നെ നാലു വയസ്സ് തൊടങ്ങി
ആ ശരി ആ
ങ്ങക്കോ
ഈ ബലിയോളെ പത്താം ക്ലാസ്സില് രണ്ടാമത്തോ മൂന്ന് പെങ്കുട്ടികളാ രണ്ടാമത്തോള് ആറാം ക്ലാസ്സി ലെ ചെറിയ കുട്ടി മൂന്നാം ക്ലാസ്സില് പിന്നെ എന്താ ചെയ്യണില്ലേ ഓരോരുത്തരവസ്ഥ താ നമ്മളിങ്ങനെ ഓരോരുത്തരെ പുറമേെ കേട്ടിട്ടൊ ള്ളൂ അവനാന്റെ ജീവിതത്തിലെ വരുമ്പോഴാണല്ലോ ഇതിന്റെ ബുദ്ധിമുട്ടറിയുന്നില്ലേ
അതെ പിന്നെ എന്താ ജോലി എന്തേം ചെയ്യുന്നുണ്ടോ
ഇല്ലേ ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടത്തെ ജോലിഅന്നെ അതുകൊണ്ടാണല്ലേപ്പിതിലൊക്കെ ചേർന്ന്
ആ ആ
വെറെ വരുമാനൊന്നില്ലാത്തോണ്ട് നമ്മളു വെറു
സത്യം ഉം
ഉം
പിന്നെ ഇങ്ങളെ ഹസ്ബന്റെ നാട്ടി
ആ ഇണ്ട് ഹസ്ബൻഡ് നാട്ടിലുണ്ട് കൂലിപ്പണിയാണ്
മഴയൊണ്ട് പണിയൊക്കെ ഇണ്ടോ ഹസ്ബൻഡിന്
ആ ആഹ് അവിടെ പെട്രോൾ പമ്പിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഉം
അല്ല മഴയാണ്ട് ചിലർക്ക് പണിയൊന്നും ണ്ടാവില്ലാലോ... പിന്നെ ഈ വർഷം ട്രിപ്പൊക്കെ പോയ എല്ലാരും
ആഹ് ട്രിപ്പൂ പോയിനി വെക്കേഷ നില് എറണാകുളം പോയി പിന്നെ പെരുന്നാക്ക് ഇങ്ങനെ ചെറിയ ഇവിടെ അടുത്തില്ലൊരു പാർക്കില് പോയി
ആ ആ
എറണാകുളം ഞങ്ങളങ്ങനെ ട്രെയിനിൽ പോയാണ്ട് ഞങ്ങ ബൈക്കെള്ളൂ അപ്പ അതിന്ന് അങ്ങനെ എല്ലാരും പോവാൻ കഴീല്ല അപ്പൊ ബൈക്ക് പിന്നെ എർണാകുളത്തേക്ക് ട്രെയിനിലാ പോയത് നല്ല രസമായിരുന്നു ട്രെയിനിലൊക്കെ പോയിട്ട്
അതെ അതെ
അല്ല നിങ്ങള് പിരിഞ്ഞിട്ട് പോ പിരിഞ്ഞു വന്ന് ഒരു വർഷോ
ഒരു വർഷായില്ല
ആ മാർച്ചിലായിര്ന്നുല്ലേ ആ രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടണ്ടാവുള്ളുല്ലേ ആ അതിന്റെ മുന്നൊക്കെങ്ങനെ പോകലില്ലേ ഔട്ടിങ്ങൊക്കെ അങ്ങനെയ കുടുംബത്തില് നോക്കാനൊക്കെ നല്ലതല്ലേ
പക്ഷെ വല്ലപ്പോഴും ഞങ്ങള് സ്വന്തം പോവേയുള്ളൂ ഞാനും മ
ആ-ആ
ഭർത്താവിന് അയിനൊന്നും താല്പര്യല്ല പിന്നെ ഏ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില്
കൃഷി ഞാ ഞങ്ങ ഇന്റേതായിട്ടുള്ള കൃഷികളൊക്കെ ചെയ്യും അങ്ങനെ തക്കാളി, പയർ അങ്ങനെയൊക്കെ ആ ഒക്കെ അതൊക്കെ ഉണ്ടാക്കിട്ട് അതിമ്മന്ന് ഇങ്ങനെ വിളവെടുത്ത് മ്മള് പറിക്കുമ്പോ ഒര് രസാണല്ലോ അങ്ങനെ ആ അത് അല്ലത് വല്യതായിട്ട്ള്ള കൃഷിങ്ങത്തെ സ്ഥലം ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നുമല്ല
ആഹ് കൃഷിയൊക്കെ ചെയ്യാനുള്ള വലിയ സ്ഥലമുണ്ടോ
ഇല്ല ചെറിയ വീടും ചെറിയ സ്ഥലൊള്ളു അപ്പൊ അതിന്റെ ചുറ്റോട് ഇങ്ങനെ ഇല്ല സ്ഥലത്ത് ചെയ്യൂട്ടോ ഓമക്കായുണ്ട് പിന്നെ തക്കാളിയിണ്ട് പയറുണ്ട്
എന്താ ഓമ്മക്കായോ
ആഹ് ആഹ് ചെലെ നാട്ട് ഞങ്ങള ഇവിടെക്കെ പറയുന്നത് ഞാൻ നിങ്ങക്ക് ഭാഷ അറിയോന്ന് അറിയില്ലല്ലോ കറൂത്ത കറമൂസക്ക ല്ലേ ആഹ് ആഹ് ഞങ്ങള് കറൂതാന്ന് പറയും ഉം കറൂത്ത ടി എച് എ
ആഹ്-ആഹ്
ആഹ് ആഹ് അങ്ങനെ അങ്ങനെ പറേയും
അത് ശെരി
പ പയറുണ്ട് തക്കാളീന്റെ ഉം.. തക്കാളി ഒക്കെ ഇണ്ട് പയറും കുറച്ച് രണ്ട് മൂന്നാലൊക്കെ വായിച്‌ക്ണ് പിന്നെ വത്തക്കന്റെ മ തണ്ണിമത്തന്റെ ഒരു വള്ളി ണ്ടായിന്ന് അതിമ്മെ ചെറിയൊരു വത്തക്കണ്ട് ആ ആ ആ ആ ചെറിയൊരു വത്തക്കയുണ്ടായി
ആഹ് അത് നല്ല കാര്യാണല്ലോ
ചെറിയൊരു കായുണ്ടായി അപ്പൊ ഇന്നലെ അത് ഇങ്ങനെ നോക്കിയപ്പോ
ഇപ്പൊ അതിന്റെ സീസൺ ആണൊ ഉണ്ടാകുന്നെ
ആ അത് ഇവിടെ അടുതീള്ള വീട്ടിലൊക്കെ ഉണ്ട് ന പൂവൊക്കെ ഇട്ടേക്കണ് ഉം.. സമയം അങ്ങൻത്തൊന്നുല്ല പിന്നെ നമ്മള് ക്ഷമാമൊക്കെ ഇണ്ടാക്കീനെല്ലോ ക്ഷമാമിന് കായൊക്കെ ഇണ്ടായിനെ പിന്നെ ആ വള്ളിങ്ങ് ഒണങ്ങി
ആ
വള്ളി നിറ നിറയെ കായിണ്ടേയിനി ചെറിയ ചെറിയ കായ്കള് വിൽക്കാനായ്ട്ടില്ല അപ്പൊപിന്നെ വള്ളിക്കെന്തോ പറ്റി ഇഞ്ഞാരെങ്കിലും കണ്ണ് തട്ടിയതാണെന്നൊന്നും പറയാ പറ്റില്ലല്ലോ
ചെലരത് മൂടി വെക്കും അത് ഒന്നും ആവാതിരി
ആ ആ അങ്ങനെ പക്ഷെ വള്യൊക്കേ കാണില്ലേ എല്ലാരേം കണ്ണൊരേ പോലെ ആവൂലല്ലോ ആ ക്ഷമാമൊക്കെന്ന് പറ നമ്മള് ഇവിടെ പച്ചക്കങ്ങനെ അധികം കാണാത്തിതല്ലേ അപ്പൊ തണ്ണിമത്തന് ഇന്നലെ അതേപോലെ ആ അതി ൻ്റെ നെല ത തറയില് മണ്ണില് കെടക്ക്ണ ഭാഗങ്ങനെ കേടന്ന പോലെ ആയിട്ടോ അപ്പൊ ഞാന് അവിട്ത്ത് പറിച്ചു അപ്പൊ അതിന്റെ ഉള്ള് ചൊമന്നിരിക്ക്ണ്ട് കുരൊക്കെ കറത്ത് നല്ല മൂത്ത്ക്ക്ണ് എന്നിട്ട് കഴിച്ച് മധുരൊക്കെ ഉണ്ടേര്ന്നു
പിന്നെ ഇന്നെന്താ സ്പെഷ്യല്
സ്പെഷ്യല് ഇന്നൽത്തെ ചിക്കന്ണ്ട് കൊറച്ച് അപ്പൊ നെയ്ച്ചോറ് വെക്കാന്നുവിചാരിച്ചു കുക്കർലേ
ആ സൺഡേ ആയോണ്ട് എല്ലരും മിക്ക ആൾക്കാരും ഇന്ന്
ആ സൺഡെ ആ ഇണ്ടാക്കും അവിടെ എന്താന്ന് ഇന്ന്
ഇവിടെ ഞങ്ങക്കൊരു ഹൗസ് ഫാമിങ്ങിണ്ടെ
ആ ആഇന്നിണ്ട് അപ്പൊ ആ ഉച്ചക്ക്ലേ
ഉം ഞങ്ങളെ ഫാമിലീ തന്നെയാണ്
പപ്പാ മമ്മ ചൊല്ലേ
ഏ
പപ്പിം മമ്മിം ഒക്കേല്ലേ
അ ഉണ്ട് നിനക്ക് പപ്പ ഇല്ല ചെർ പ്പത്തില് മരിച്ചോയി
ആണോ ആ ശെരി ആ ഉം കുട്യാളെ കു കുട്യള് ഏതെല്ലാം ഓൽത് ഓലെ കാര്യം ക്ലിയറായാ മതേനുലെ ഹസ്ബൻ്റ് നന്നായി നമ്മളോ നമുക്കോ ആ ഭാ ല്ലാത്തെ കുട്യേക്ക് ഇണ്ടാവട്ടെലേ
അതെ
ഉം പിന്നെ ശരിയാവട്ടെ ഞാൻ പ്രാർത്ഥിക്കാട്ടോ ഉം ഉം ഉം പിന്നെ എന്തേനു വർക്കെന്താ ഐന് എന്തേനു വർക്ക്
ഹസ്ബൻ്റ് ഡ്രൈവറായ്രുന്നു
ആ ആ അ ശെരി
പിന്നെ ഇങ്ങളെ ഹസ്ബന്റ് എന്തയ്ന്നെ
ഇവിടെ പമ്പിലേ വർക്കെയ്യ്ണ്
അ അ പമ്പില് അ അടുത്തന്നേണോ
അ കൊർച്ച് പോവാണ്ട് വീട്ടിന്റെ അടുത്തന്നെ അട്ത്തൊന്നല്ല ഉം സാലറി ഒക്കെ കൊറവാണ് പിന്നെ നമ്മള് അഡ്ജസ്റ്റെയ്തങ്ങനെ മുന്നോട്ട് വേറെ ഉപയോഗങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ കഴിഞ്ഞു പോവാ മദ്യപാനം അങ്ങനെ വലിയ അങ്ങനത്തെതൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ റിസ്ക്അണ് വേറെ എന്തെങ്കലുമൊക്കെ ജോലിയൊക്കെ നോക്കണം കുട്ടികള് മൂന്നാള ഫീസും കാര്യങ്ങളൊക്കെ വരുമ്പോളഅ അങ്ങനൊക്കെ എന്തേലൊക്കെ ബുദ്ധിമുട്ട് വരും ആ
പെണ്ണുങ്ങള് കുട്ടിൾ ആനും ഫുൾ അണണോ പെണ്ണാണോ
അല്ല മൂന്ന് പെൺകുട്ടികള്
ആ എനിക്കും അതുപോലെ തന്നെ അതാണ് ബുദ്ധിമുട്ട്
മുന്നും പെണ്ണാ
ആപെകുട്ടിൾ പെട്ടെന്ന് വളരില്ലേ
ആത് ശരി അല്ല നമ്മുക്ക് ദൈവം തന്നല്ലേ അതേപോലെ നമുക്ക് അവരെ അവരക്കെ അവ ക്കലരു വയ്യ് ദൈവംകാണിച്ചെന്നോളും
ഒരു പെ മൂന്ന് പെൺകുട്ടിളെ കാര്യം പെട്ടെന്ന് ഒരു പെണ്ണിനെ എന്തായാലും നോക്കി നടത്താൻ പറ്റൂല
ആ ശരിയാ ഉം എന്താ എന്നിട്ട് ജോലിക്ക് പോവണ്ടോ എന്തേലും
ഞാന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും സെറ്റ് ആയിട്ടില്ല
ഇല്ലല്ലേ ആആ അത്ന്നെണ് നമ്മളത് കാ യെന്തങ്കിലൊക്കെ ചേർണം ജോയിൻ ചെയ്യും ഹ് ഹ് പിന്നെ ഏതായാലും ഹസ്ബൻഡിന്റെ മനസ്സ് ഹസ് മാറൊക്കെ നന്നാവകണെങ്കിൽ സുഖല്ലോ
ആഹ അത്
ഉം പ്രാർത്ഥിക്ക നമുക്ക് അത്രേ ഉള്ളൂ പറകയാൻ പറ്റുക
ന
രാവിലെ കുട്ട്
എത്ര വ ഇത് കൊഴക്കട്ടാ അറിയോ
ആഹ ആഹ കണ്ടിട്ടുണ്ട് എന്നിക്കണെ തേങ്ങ തേങ്ങ പഞ്ചസാരൊക്കെ ഇട്ടണ്ട്ല്ലേ
അതെ അതെ
ആ രസമാണ് ഞാനും ഇവിടെ ഇണ്ടാക്കലില്ല ഞാൻ ഇവിടന്ന് തിന്നിക്കണം
ആഹ
എറെ വീടിന്റെ അവിടെ ഒരു ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ അവരെത്തന്ന് തരും അവരെന്ത്തുണ്ടാക്കിയാലും ഞങ്ങളെന്ത്തുണ്ടാക്കിയാലുംങ്ങട്ടും ഇങ്ങോട്ട് കൈമാറും ഒരിക്കും മ്മ ഞങ്ങള് ചിക്കൻ ബിരിയാണി ഇഷ്ട ണ ഒര എന്താ ഈ ഇതാവുമ്പോ കൊഴക്കട്ട പിന്നെ അതേപോലെ കപ്പയ എല്ലും കപ്പയക്കക്കൂലേ കക്രിസ്റ്റൻസാ അങ്ങനെ കേക്കുമ്പോ അതൊക്കെ അങ്ങനെ ഞങ്ങ അങ്ങനത്തെ കൈമാറും
മം ഉം
എന്നാ ശരി എന്നാ ട്ടോ ആ ആയിക്കോണ്ട